ഉം എന്തൊക്കാ വർത്താനം
ഇങ്ങനെ പോണു എന്താ പാട് എന്താ പണിയുണു ആ
ചായ കുടി ഒക്കെ കഴിഞ്ഞോ
ആ ചായ കുടിച്ചു കുട്ടികള് സ്കൂളിന്ന് വന്ന് അവര്ക്ക് ചായടുത്ത് അവര് ടി വി കാണണണ്ട് ഇപ്പൊ
ആ ആ എന്ത ഇണ്ടാക്കിയോ ചായക്ക്
ചായക്ക് ചക്ക വറുത്ത്ക്ക
ആ ചക്ക ഞാന് ച ക്ക ഉണ്ടാക്കിചീന് ഒന്നും കാട്ടില്ല അപ്പെനും പിന്നെ ഓല് ഇക്കാക്ക പിന്നെ ബോണ്ട കൊണ്ടോന്ന് അപ്പൊ അതും കൂട്ടി ചായകു ച്ച്
ആ ആ എങ്ങനെ ഡെയ്ലി എണ്ണക്കടി വേണോ
എല്ലെല്ല ഏയ് അങ്ങനൊന്നും വാങ്ങൂല പ്പൊതു കൊ എപ്പളേങ്കിലൊക്കെ അതൊരു രസത്തിന് വാങ്ങും ഉം ത്രേ ഉള്ളു
ഉം ഇപ്പൊ ഇന്ന് മഴ പെയ്തപ്പളേ ചൂടോടെ വാങ്ങി കൊണ്ടോന്നതാ ആ ആ പൊതുവേ കൂടുതൽ ഞാൻ ഉണ്ടാക്കലെന്നേണ് ആ നിക്ക് വീട്ടില് ഇണ്ടാക്കാന ഇഷ്ടം ഓലും അങ്ങനെ തന്നെ തോന്നെ തിന്നണെങ്കില് വീട്ടില്ണ്ടാ ക്കണാ ഇഷ്ടന്നറയും
ആ ആ
കൊറേ തിന്നണെങ്കിലേ
ആ പുതിയ റെസ് പ്പികളൊക്കെ കണ്ടുടിക്കണേ ഇഷ്ടാ?
ഓ അത് അതാണ് പരീക്ഷിക്ക അഅ് ഇണ്ടാക്കി കഴിഞ്ഞാൽ പിന്നത് നോക്കൂല പുതിയ ഐറ്റംസ് എന്താ ഉള്ള ഇങ്ങനെ അത് ഇനി കഷ്ട്ടപ്പെട്ടാലും എങ്ങനെങ്കിലൊക്കെ ഉണ്ടാക്കാൻ നോക്കും ഇനിയിപ്പോ അയിലുള്ള സാധനം ഒത്തില്ലെങ്കിലും ഉള്ള ഒപ്പിച്ച്ക്കാണ്ട് ഇണ്ടാക്കാൻ നോക്കും അങ്ങനത്തെ ഒരു ഒരു ഹോബിയാണ് ഇല്ലല്ല എന്നാലും ആ ഉരുള്ള വെച്ചിട്ടൊക്കെ രസണ്ടാവും അയിന്റെ മോളും മക്കളും പറയും ഉമ്മച്ചി ആദ്യം ഉണ്ടാക്കണ നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെണ്ടാക്ക ക്ണത് ടേസ്റ്റ് ഉണ്ടാവൂല ആ ഏ ഏന്തെങ്കിലും ഓരോ ഏ ആറിലും ഒരാള് പത്തിലും ഒരാള് ആറില് മോള് ആറിലാ ഹലോ ഹലോ പോയോ ഹലോ റേഞ്ച് കൊറവുണ്ട അവിടെ ഹലോ ഹലോ